ഉണ്ടോ
ആ കേൾക്കുന്നുണ്ട്
എന്നാ ഉണ്ട് വിശേഷങ്ങൾ സുഖാണോ
ഓ സുഖായിട്ടിരിക്കുന്നു
മഴയാണോന്നെ
ഇല്ല ഇല്ല ഇന്നും നല്ല വെയില
ആഹ് ഓ പിന്നെ എന്തോ
നിങ്ങക്കും
സുഖായിട്ടിരിക്കുന്നു ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് മറ്റേ പുതിയ ടാസ്ക് ആണോ മറ്റേ ടാസ്ക് കംപ്ലീറ്റ് ആ ചെയ്തോ
ഇത് ഇല്ല ഇല്ല പുതിയതാണ്
പുതിയ ടാസ്കാണോ ഇത്
ആഹ്
ആ ടാസ്ക് കംപ്ലീറ്റ് ആയോ അതായതല്ലേ
ഉം എന്താ പിന്നെ ചായൊക്കെ കുടിച്ചോ
ഇല്ലെന്നേ ഞാനതിപ്പ വന്നന്നേ ഉള്ളു വന്ന ഉടൻതന്നെ പണി തുടങ്ങി
ആ വർക്കെയ്ന്നുണ്ടോ
ആ ഞാൻ സ്കൂളി പോന്നുണ്ടേ
ആ ശെരി
ആ പിന്നെ വേറെന്നാണ്ട് ഞാന് സ്കൂളില് ആകെ കെ ജി സെക്ഷനിലാ പ്പാ നിക്ക്ന്നേ റ്റി റ്റി സി കഴ്ഞ്ഞതാ
ആ ആ
ഉം പിന്നെ എന്നാ അടു തന്നന്നെ അടുത്ത് ഞാനിനി ഇത് പടപാടാന് പണി തീർക്കണം
ആ
കൊച്നെ പഠിപ്പിക്കണം വീട്ട്ലെ പണികള് പറയണ്ടല്ലോ ഉം വന്നു തെ അത് ആ ഒരാളെ ഉള്ളു അവൾക്കാണങ്കി വയറുവേദനയാന്ന് പറഞ്ഞൊണ്ടിരിക്കുവാര്ന്നേ
ഏത് ക്ലാസ്സിലാ
അവള് സിക്സ്ത്തില്
ആഹ് ഉം ശെരി എന്തിവയറുവേദന
എന്നാന്നറിയത്തില്ല ചൂടായ്രിക്കും വെള്ളം ശെരിക്കും കുടിക്കാത്തകൊണ്ടൊക്കെ ആയിരിക്കും
ആ വെല്യ കുട്ടി ആയത
ഇല്ല ആയിട്ടില്ലായിട്ടില്ല
അയിന്റ വയ വേദനയാണോ
ഈ ഒരു ടെൻഷന് ഒണ്ട് ഇല്ല ആ ന്റെ ഇല്ലായിരിക്കും ശെരി ഞാ ഇവ കാരണം ഇച്ചിരി മാറ്റൊണ്ടിപ്പോ രണ്ടു ദുസവായ്ട്ട് വേനയാ ഇപ്പ ഇച്ചിരി മാറ്റവൊണ്ട് ഒന്നാമത് ഇപ്പി കാലാവസ് മഴയാണോന്നെ അവ്ടെ ഇല്ലല്ലേ
ആ ഇല്ലില്ല
അയ്യോ ഈ കാലാവസ്ഥ കൊണ്ട്അത് ഉ എന്നാ പറയാനാ
ആ അതെ അതെ എല്ലോട്ത്തും പനി ഷിഗല്ല പനിം അസുഖങ്ങളുവ ആ
അതെ അതെ അതെ അതെ അപ്പം അയ്ന്റെയും കൂടെ
ഉം ഇന്ന് പോയ്ട്ടില്ലന്നിട്ട്
ഇന്ന് പോയി സ്കൂള പോയി
ആ
കുളി പോട്ട വന്നെ ഒളിപ്പോ വന്നതേ എള വന്നു
ഇല്ല മോള് ലീവ് ആക്കിയോ
ഇല്ല അവള് വീട്ടില് അവള് സ്കൂളിൽ വന്നായിരുന്നു വട്ടിക്ക ചോട്ടൻ ജോ ജോലിക്ക് പോവ സ്കൂളിൽ പോവവാണെങ്കിൽ പിന്നെ കൊഴപ്പ ഒൊന്നല്ല ഞാൻ അവിടെ ഒണ്ടല്ലോ
രണ്ടാള ഒരു സ്കൂളിലാ
ആ ആ
ആ അതുകൊണ്ട് കൊ പല്ലിയ
പിന്നെ വേറെന്നാണ്ട്
എന്താ മോളല്ലേ അല്ലേ
ആ മോള ഒരാള അവിടെയോ
രണ്ട് മോള്
രണ്ടു പേര്
ആ
കോഴീട
കോയിക്കന്ന ഇപ്പ മയൊന്നു
അതെ അതെ അതെ അതെ അതിന് സമയല്ല കാലവും ഇലൊന്നുമ ഇല്ല അല്ലെ വീട്ടില പണങ്ങളെല്ലാം തീരുന്നൊ നമ്മുടെ വീ ഇല്ലയാണോ
ആ
പണികളെല്ലാം തീരുന്നോ വീട്ടിലെപ്പണികല്ലാ
ഓ ഓ അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ
ഇല്ലെന്നേ അച്ഛനും ചേട്ടന്റെ അച്ഛനും അമ്മയും ഉം ഇല്ല മ്മരിച്ചു പോയി രണ്ടു പേരും എന്റെ അച്ഛനും അമ്മയും ഒണ്ട് രണ്ടു പേരും നാട്ടിലാ അവരെ കൊണ്ട് ആ കൊഴപ്പമില്ല അങ്ങനെ പോ എല്ലാരും തന്നെ കെട്ടിച്ച് എല്ലായും സെപ്പറേറ്റ് ഫാമിലിയാണ് എല്ലാം ഓരോ അവിടെയാ നമ്മൾ ആ ഞങ്ങ മൂന്ന് പേരെവിടെയള്ളൂ എഹ്
ആ ആ ഹസ്ബൻഡന് ഏട്ടൻ അനിയനൊക്കെ ഇല്ലേ
ആഹ് ഉണ്ട് ചേട്ടൻ ഉണ്ട് ചേട്ടനും അവര് അടുത്ത് തന്നെയാ താമസം ഉം അവിടെയോ
ഇവിടുണ്ട് രണ്ടാളുണ്ട് ഓരു വേറെ അവര് വേറെ വീടെടുത്ത്
വേറെ വീട്ടില്
ഉം ഉം നിങ്ങളെ വീട്ട വീട്ടിൽ ഉപ്പയും ഉമ്മയും ഉണ്ട്
ഉം
പിന്നെ ഹസ്ബൻറും ഞാനും രണ്ട് മക്കളും
അമ്മയും ഹസ്ബന്റ ഇൻറെ അമ്മയൊക്കെ
ആ ആ അവരുണ്ട്
വീട്ടിലുണ്ട് ഇവിടെ തന്നെയ ഉണ്ട് ഓ
ഉം
അപ്പോഴ അങ്ങനെ അപ്പൊ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണമല്ലോ
ഫുഡ് ഒക്കെ കൊണ്ടു പോണോ സ്കൂളില്
ആ കൊണ്ടു പോണം സി ബി എസ്ഇ പഠിക്കുന്ന കൊണ്ടു പോണം കൊണ്ടു പോണം
അവിടുത്തെ കഴിക്കോ
ഇവിടുത്തെ സ്കൂളിലോ
സ്കൂളത്തെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ
അല്ല സ്കൂളിൽ അങ്ങനെ ഫുഡ് ഒന്നുമില്ല സ്കൂളിൽങ്ങനെ ഫുഡ ഒന്നുംല്ല പ്രൈവറ്റ് സ്കൂള സി ബി എസ് ഇ സ്കൂളാ അവിടെ അങ്ങനെ ഒന്നുംല്ലല്ലോ ആ കൊണ്ട് വരണം പിള്ളാര് കൊണ്ടുവരണം
രാവിലെ നേരത്തെ പോണോ
രാവിലത്തെ ഒരു പോക്ക് ആണേ ഒരു പയങ്ക ഓടത്തെ ഒരു ഓട്ടം ഉണ്ടല്ലോ രാവിലത്ത ഓട്ടം അയ്യോ സത്യം പറയാ ആണെങ്കിൽ ഈ സാറ്റർഡേ സൺഡേ വീട്ടിൽ ഇരിക്കുമ്പോത്തേക്ക് ആഹ ഒളപ്പ അല്ല സത്യം ആന്നേ രാവിലെ എഴ എഴുന്നേക്കാന് മഴ എഴ് രാ തലേദിവസം കിടക്കുമ്പ തന്നെ ഓർത്തിട്ടാ കിടക്കുന്നത് രാവിലെ നേരത്തെ എഴുന്നേക്കരുത് നമ്മൾ ലേറ്റായിട്ട് ട്ട് വേണം എഴുന്നേക്കാച് വൈകുന്നേരം ഒറങ്ങണം ന്നൊക്ക് ക്കെ പറഞ് കെടക്കും പക്ഷെ പുള്ളിയും അങ്ങനെ ന്നമ്മ്ളെ അങ്ങനെ ഒന്നും എഴുന്നേക്കണം അങ്ങനെആയിട്ടൊന്നും പറയ് പറയത്തി ല്ലേ പുള്ളികി ഓ ഒറക് ളുആണെങ്കിലൽ ഒറങ്ങാനാ പറയ് ത്തൊള്ളൂ ഒറങ്ങിക്കൊളാൻ പറയും പക്ഷെ കറക്റ്റ് അവധിടെ സമയത്ത് വെളുപ്പിന് ന്നാല് മണിയാഉമ്പം പോട്ടെ ന്നാല് മണിയും പോയി മൂന്ന് മണിയാഉമ്പോ എഴുന്നേക്കും
ഒണർന്നു ലേ
അതന്നെ സംഭവ അതേ കഴ്ഞാസം ഇതെ എന്റെ ഒരു പതിവാന്നെ ഇത് ഇ ക്കഴിഞ ആഴ്ച അതുപോലെ ഞാന് രാത്രി പറ പറഞ്ഞ് രാവിലെ നാളെയൊക്കെ ഞാന് ലേറ്റ് ആയിട്ടേ എഴുന്നേക്കത്തൊൾ
ന്നീക്കൊള്ളു ആ അന്ന് ന്നേര്ത്തെ എണീറ്റ്
ആ ന്നേര്ത്തെ എഴുന്നേറ്റു പിന്നെ ഒറക്കം വരുവോ എവിടെ
അഹ് ശെരി അതേ തായാലും ന്നന്ന് മ്മയി
എന്തോ ന്നമക്ക് പിന്നെ അതെന്നെ അതന്നെ വീ എഴുന്നേറ്റാലും പിന്നെ പണികളെല്ലെ
ആ ഫുഡൊക്ക ആക്കി ഓര്ക്ക് ഒണ്ടോണോ ഹസ്ബൻ്റന് ഒണ്ടോണോ
ഹസ്ബൻ്റ് ചോറ് കൊണ്ട് പോണ്ട
അ
എന്നാലും ഞാ കാപ്പിക്കി രാവിലെ കാപ്പി കുടിക്കണം രാവിലെ ന്നേര്ത്തെ എഴ്ന്നെ വേ ങ്ങനെ പോയാലും പണികള് കാണുല്ലോ രാവിലെ എഴുന്നേറ്റ് കാപ്പികെ ഒണ്ടാക്കി അപ് പ്പളും മുരിങ്ങിം ഞനും ഇപ്പ കറക്റ്റ് ആവു സമയം പാം കറക്റ്റ് ആവുന്നില്ല സമയം ഇല്ല
സമയ ല്ല്യ രാവിലെ ഓട്ടാണ് പറയുമ്പോ ഒരാളെ ള്ളു
അതേ
ഈ രണ്ടും മൂന്നും കൂടെ ഒക്കെ ഇണ്ടെങ്കിലോ പിന്നെ ഇരുവത്തിന്നാല് മണിക്കൂറ് ഉള്ളത് നാപ് കേട്ടോ
അയ്യയ്യോ ആവോ സത്യം കഷ്ടപ്പാട അതെ അതെ അതെ പാടം ഞാൻ പറയും എപ്പഴും പറയും ചെയ്യാതോ
ഉം ഉം
പിന്നെ അന്നേരാവുമ്പൊ നമ്മള് അതിന്റേതായിട്ട - ട്ടൊള്ള ഓട്ടോ മട്ടിക്കാ യിട്ട് മാറിക്കോ അല്ലേ ഉം
പ്പയിന്റേതായൊരുമാറ്റം
അതെയതെ
എങ്ങനാ ആള് മോള് പഠി ക്കൂലെ
പഠിച്ചോളും പഠിച്ചോളും പഠിച്ചോളും പഠിച്ചോളും പഠിതത്തിന്ന് കൊഴപ്പല്ല പഠിച്ചോളും പഠിത ന്നെ പഠിക്കാൻ പറയണം പിന്നെ ഇങ്ങനെ കുത്തി കുത്തി കുത്തി പറയണം പഠിക്ക ക് പഠിക്ക് പഠിക്ക് പഠിക്ക്ന്ന് പറയണം കേ നടക്കണം നെ ഒള്ളു പഠിച്ചോ പഠി കാനൊക്കെ മിടിക്കിയ പഠിച്ചോളും ഇങ്ങനെ എന്തോ
ക്കാമീനൊ
കറി ഇതാ തേങ്ങ ആഹ് അതേന് കറി ഇപ്പം മീനേല്ലേ ഉള്ളൂ വേറെ ഒന്ന് വി ഇല്ലിൽ അന്നിട്ട് ചിക്കനോ ഒളി ക്കെന്തിനാങ്ങനെ കൂട്ടാറില്ല വീട്ട് ലെ അപ്പൊ മീനോ അങ്ങനൊന്നുവില്ല അങ്ങനൊന്നുവില്ല എനിക്ക് പഷെ സൊ ഇല്ല കെട്ടോ എനിക്ക് കുമിയിൻകൂ ഇ ഒ കൊച്ചിന് അങ്ങനെയല്ല ചേട്ടനും ഏട്ടന് മീനക്കാട്ട്ലും ബീഫാ ഇഷ്ടം
ആഹ്
ഇപ്പം പിന്ന അതില്ലല്ലോ
ആഹ് അത് ശരി പച്ചക്കറിയൊക്കെ വെക്കീലെ
വെക്കും വെക്കും വെക്കും പച്ചക്കറികളോക്കെ വെക്കും
ഏ ഏതെങ്കിലും ഒന്ന് മതിയോ ദിവസം
അങ്ങനല്ലെന്നെ ആ അങ്ങനെ ഒന്നൂല്ലാപ്പാ ഒള്ളത് തിരിച്ച് സിറ്റുവേഷനനുസരിച്ച് പൊട്ടി അതൊന്നും വിഷയല്ല നമുക്ക് അഅതെന്നും ആ അങ്ങനെ അതെ അതെ അതെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയേണ്ട ആ അങ്ങനെയ ഒന്നുമില്ല ഉള്ളത് കൂട്ടി കഴിച്ചോളും ഉള്ളപ്പം കഴിച്ചോളും ഇല്ലാത്തപ്പം അഡ്ജസ്റ്റ്മെന്റ്
ആഹ അതെ അങ്ങനെയായാ രക്ഷപ്പെട്ട്
മീൻ ഉണ്ടെങ്കിലേ കൂട്ടത്തുള്ളൂ യെട ഉണ്ടെങ്കിലേ കൂട്ടത്തുള്ളു ഏ അങ്ങനെന്നുമില്ലപ്പാ പ്പ
രാവില എന്തെല്ലാം ഉണ്ടാക്കുന്നു
രാവിലെ എന്നെ കാപ്പിക്കൊണ്ടാക്കണം ഇന്ന് രാവിലെ എന്നതായിരുന്നു കപ്പ ഒണ്ടായിരുന്നു
ആഹ കപ്പയൊക്കെ പറ്റൂലേ മോള് കഴിക്കോ
കഴിച്ചോളും കഴിച്ചോളും കപ്പ കപ്പ ഉണ്ടാക്കി പിന്നെ മീൻകരി ഇപ്പ ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ ഞങ്ങള് കപ്പ കൂട്ടി കഴിച്ചു കാപ്പിക്ക് ഉച്ചക്ക് ചോറും പിന്നെ ഒരു തോരും വെച്ചി ട്ടുണ്ടായിരുന്നു മീൻകരി ഉണ്ട് അതോട കൂടെ സ്കൂളിൽ പോയി
ഇനി രാത്രിയിലേക്ക് വേറെ വേണോ
അങ്ങനെ ഒന്നു ല്ല രാത്രിക്ക് കറി വെക്കണോന്നെ ഞാൻ തൈര് വങ്ങിച്ചൊണ്ട് വരാ പറഞ്ഞിട്ടുണ്ട് ചേട്ടാനോട്
ആഹ
അപ്പൊ തൈര് പുളിശേരിയായിട്ട് വെച്ചിട്ട്
ആ
പിന്നെ എന്തേലും ചപ്പാത്തി കഴിച്ചോളും എന്ത് വെച്ചാലും കഴിച്ചോളും. അങ്ങനെ ഒന്നുല്യ എന്നാ ഇത് വേണംഅത് വേ ഞാൻ അങ്ങനൊന്നും ഒന്നുല്യ ന്ന
അതന്നെ വലിയൊരു ഭാഗ്യം. ഉ ഉ ഉ ഇങ്ങള് രണ്ടാളും കൊണ്ടോവൂലെ
കൊണ്ടു പോകും ഞങ്ങൾ രണ്ടും കൊണ്ടു പോവെ ഇല്ല ഇല്ല ഇല്ല സ്നാക്സ് ഒന്നുല്യ അവിടെ സ്നാക്സ് ഒക്കെ ഉണ്ടോ സ്കൂളുകളിലേ
ആഹ ഉണ്ടാവൂലോ
എ മൂന്ന് പേര് പിള്ളേര് എത്രില്ലാ പഠിക്കുന്നേ
ഒരാള് സിക്സ്ത്തിലും ഒരാള് തേടും ആ അതെ
വല്യ പെണ്ണാണോ
രണ്ടും
അല്ലെ വെ വലുതായോ അവള്.
ആ ഹാ അതെ അതാ ഞാൻ സംശയം ചോയിച്ചേ
എങ്ങനെയാണ് വയറുവേദന വല്ലോ ഉണ്ടായിരുന്നോ?
ഇല്ല ഒരു കുഴപ്പല്ലേനു.
ശരി ശരി യ്യോ സിക്സ്ത്തിലൊക്കെ ആവുമ്പോ പേടിയല്ലല്ലേ പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോ അയ്യോ ഇപ്പഴാണോ അയ യ്യോ
ഇപ്പങ്ങ് കഴിഞ്ഞ് വെക്കേഷൻ ലാസ്റ്റ് ഉം ഹും ഹും ടെൻഷനേനു
അതെ അതെ അതെ അതെ ഇവിടെ പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. അന്നാ ഇടക്ക് വിളിക്കാം ഇടക്ക് വിളിക്കേണ്ട കട്ടാക്കിട്ട് പിന്നെ വിളിച്ചോ തിരിച്ച് വിളിച്ചോ
എന്നാ ശെരിയേ